ഓഹ
ഹലോ ആഹ. കിട്ടുണ്ടോ കിട്ടുണ്ടോ ആ കേക്ക കയ്ണ്ട് ആ എന്താ.
ആഹ ഓക്കെ.
ആഹ
പിന്നെന്താ വിശേഷം? ആഹ ചായ കുടിച്ച് ചായ കുടിച് അ കുടിച്ചോ? എന്നാ പരിപാടി ഇപ്പൊ മഴയില്ലാ രാത്രി നല്ല മഴ ഉണ്ടായിരിന്നു. രാവിലെ ഒരു മഴിമാര മഴക്കോളം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പ ഇല്ല.
ആഹ ആഹ് ആഹ് ഇല്ല രാവിലെ പയ്തിനി പിന്നെ ഇപ്പ ഇല്ല ഇപ്പ വെയിലറച് മോളെ പറഞ്ഞയച്ചാണ്ട്. ഇരിക്കയാണ് കുളിച്ചിട്ടന്നില്ല ആ.
അതൊക്കെ ഭക്ഷണൊക്കെ ഉണ്ടാക്കാ കഴിഞ്ഞു.
കുളിയന്നും കഴിഞ്ഞിട്ടില്ല ഉം. ബാക്കിയുള്ളൊക്കെ കഴിഞ്ഞഞ് അവിടെ?
അങ്ങനെ കുളിച്ച് ഇരുന്ന സ്വസ്ഥം ഇവിടെ ജോലി കഴിഞ്ഞ്. സുഖായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു.
ഏ പണിയൊക്ക് ആഹ.
പണിയൊക്കെ കഴിഞ്ഞഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന് ഹ് ഹ പിന്നെന്താ.
അം കുട്ടികളൊക്കെ സ്കൂള് പോയിട്ടുണ്ടാവുല്ലേ?
ആ സ്കോനിക്കും ഒരു മോളേ ഉള്ളൂ രണ്ടര വയസ്സ് ആവുന്നേ ഉള്ളൂ. സ്കൂളിൽ പോവണ്ട ഇവിടെയുണ്ട്‌ ഉറങ്ങുന്നു. പിന്നെ എന്താ?
മാഴയായോ മാഴയായോണ്ട് ഏഹ് ഇങ്ങനെ പ്രശ്നൊന്നുല്ലല്ലോ?
മഴ ആയോണ്ട് തുണി ഉണങ്ങാനാണ് പ്രശ്നം.
ആഹ് ഉണങ്ങാനില്ലേ.
മ് നിങ്ങക്ക് ഭയ എപ്പഴും ഇപ്പ രണ്ടു ദിവസം ഭയങ്കര അടുപ്പിച്ച് മഴയല്ലിയോ?
ആഹ് അതാണ് എല്ലോടുത്തും മഴ ആയത് കൊണ്ട് പിന്നെ ചൂളികളും
ശരിക്കും മഴ പെയ്തിട്ടേ നന്നായിട്ട് തുണി ഒന്നും ഉണങ്ങിയില്ലെങ്കിലേ ഒരുമാതിരി. പൊട്ട മണവാ മ് അതാ വേറൊരു പ്രശ്നം മ് എത്ര വെയിൽ കൊണ്ട് ഉണങ്ങിയില്ലാന്ന്. ഉണ്ടങ്കി വല്ലാത്ത മണവാ ഇനി എങ്ങനെ ഉണക്കിന്ന് പറഞ്ഞലും മ്
ആഹ് മഴയായൊണ്ട് പിന്നെ ഇങ്ങനെ പനി അങ്ങനത്തൊന്നും ഇല്ലല്ലോ?
പനിയൊക്കെ ഉണ്ട് എല്ലാർക്കും ഇവിടെ കൊഴപ്പില്ല എന്നാലും പനി അവിടെ ഇവിടെല്ല എല്ല എല്ലായിടത്തും പനിയാ.
ആഹ് ഇനി ഇ ഇനി എല്ലാടത്തും പനിയും. എന്തേലിപ്പം ജലദോഷവും ആ അതും.
ങ്ങളൊക്കെ വന്നോണ്ടിരിക്കുവല്ലിയോ
ആണ് ആഹ് ഇനിയിപ്പംമാ എം ദനിപ്പോം ഓരോ കെട്ടികെടക്കണ ഇതിലൊക്കെ വെള്ളം വെള്ളം നിറഞ്ഞാണ്ട് മു കൊ കൊതുകളും മുട്ട ഇട്ടാണ്ട് കൊതുകുകളും പെരുത്തിയാണ്ട് ഒക്കെ അങ്ങനെ ഇനി അത് കടിച്ചാണ്ടസുഖം. ങ്ങളൊക്കെ വരും
പിന്നെ എന്താ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ ഉണ്ടാക്കിയാത്?
ഇന്ന് സ്പെഷ്യലായിട്ട് ഒന്നുല്യ സാധാ ചോറ് പിന്നെ വെണ്ടക്ക മുളകിട്ടത് പിന്നെ
മുള കിട്ടതാ എന്ന് വെച്ചാ തീയൽ വെക്കണ
അല്ലാ പുളിയൊക്കെ പാറുന്നാണ്ട് ആഹ് ആഹ് ആഹ് വറ്റി വെക്കും മുളകും ഇതൊക്കെ ഇട്ടാണ്ട്
ആഹ് അഹ് അല്ല കറി പോലെ
ആഹ് കറി പോലെ വെക്കുവാ അത് മറ്റേ കുറഞ്ഞ വെള്ളത്തിൽ വെച്ചാല് നല്ല രസാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പ അങ്ങനെ വെക്കും പിന്നെ തേങ്ങൊന്നും ഇല്യ മു മു പു പുളിം മ് ആഹ് വല്യ ഉള്ളിം ഒക്കെ ഇട്ടാണ്ട് ഏഹ് മുളകൊക്കെ ഇട്ടാണ്ട് ഒന്ന് മുളക് പൊടിയൊക്കെ ഇട്ടാണ്ട് ഒന്ന് തിളപ്പിക്കും ങ്ങ ഇട്ട് പിന്നെ ഏഹ് വെണ്ടയ്ക്ക ഇടും എന്നിട്ട് പിന്നെ അതൊന്ന് ജസ്റ്റ്‌ ഒന്ന് ഒന്ന് തിളച്ച് വരുമ്പോ എടുത്ത് വച്ചാണ്ട് പിന്നെ വറവിടും അത്ര തന്നെ
ആഹ് ഹ ഹ നമ്മുടെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാം അത് ചപ്പ എല്ലാത്തിന്റേം കൂടെ നല്ല ചപ്പാത്തിയൊക്കെ ആഹ് ആ ആയിക്കൊക്കെ പറ്റും അഹ് അഹ് ഇതിപ്പോ പിന്നെ ഞമ്മള് ഒരു അച്ചാറിന്റെ ഒക്കെ രൂപത്തിലായിരിക്കും ഓ കുഴമ്പാക്കി ഇങ്ങനെ എടുക്കും ആ നീട്ടിക്കാതെ ചാറാക്കാണ്ട് ആഹ് അങ്ങനെ എടുക്കും
ആഹ് അങ്ങനെ ആഹ് ആഹ് പിന്നെ പാർട്സിന്റെ കറിയുണ്ട്
അത് മതിയല്ലോ മീൻ വാങ്ങിക്കൂല്ലേ
ആഹ് മീൻ വാങ്ങിക്കാണ്ട് ഇന്നിപ്പോ മീൻ ഇല്ല്യ ഇന്നലെ ഒക്കെ ഉണ്ടായിനി അപ്പൊ പിന്നെ
കെ പെട്ടെന്ന് കി
ആഹ് മീനൊക്കെ പെട്ടെന്ന് കിട്ടും ഇതി കൂടോക്കെ വണ്ടിൽ ഇങ്ങനെ കൊണ്ടുവരും പക്ഷെ ഉപ് ഉപ്പ നല്ല ഫ്രഷ് ആ ഭവാന് എന്തേനിപ്പം കടേന്നന്നെ വായിക്കല്
ഉം ഹ
ഇത് ഐസ് ഇട്ടത് പിന്നെ വൈകുന്നാരം ങ്ങനെ എന്തേനിപ്പോ മീന് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും അപ്പ വെല കുറഞ്ഞ് ണ്ടാവും ഇപ്പയ്ന് എല്ലോട്ത്തും വെല കൂടുതലല്ലോ മീന്ന് ആഹ ഇപ്പം എല്ലാരും കടലൽക്ക് ആ ഇപ്പ മഴയും മഴക്ക് കാരണേയ് കടലൽക്ക് പോണോലൊക്കെ കുറവാണ് ദൂരത്ത്ക്കൊക്കെ പോ ആദ്യം ഇന്റെ ഇമ്മന്റെ അനിയത്തിന്റെ പുതിയാപ്പ്ള അതിങ്ങനെ വഞ്ചിപൂണ ആളാ ഇങ്ങോട്ട് രാവിലെ പോയ ഇപ്പോ ഈ ഇന്ന് പോയ പോയാല് നാളെ ഈ ടൈമക്കെ ആകുമ്പോ വരുള്ളു.
ആ ആ ഹാ
ആഹ അപ്പം ആ ഓ ആ മീ ആ ഓല് നല്ല തോനെ മീനൊക്കെ കിട്ടാണെങ്കിൽ വലിയ വലിയ മീനൊക്കെ കൊണ്ടുവരും. അയല അയക്കോറ അങ്ങനെയൊക്കെ കൊണ്ടേരുണ്ട് നമുക്ക് ചെമ്മി അങ്ങനെയൊക്കെ നമ്മളെങ്ങനെ ക്ക്നമ്മൾ തോന്ന തിന്നും വലിയ വല്യയ നമ്മക്ക് അപളും കിട്ടാത്ത മീനൊക്കെ ഒര് കൊണ്ടരേണ്ട്. പിന്നെ എളാമ എന്തേനിപ്പൊ തോനെ മീനൊക്കെ കിട്ടുമ്പോ ഒല് കടപ്പുറത്തെടുത്താണ്. അപ്പം ഒരു കൈകി വൃത്തിയാക്കിയാണ്ട് ഉപ്പിട്ടാണ്ട് വെയിലത്ത് വെക്കും. ഉണക്ക മീനാക്കിയണ്ടൊക്കെ ആ ആക്കി തരണ്ട്.
ആഹ് അവിടെപ്പ ഇഷ്ടം പോലെ മീനൊക്കെ കിട്ടും ഉം
കടലിൽ മീൻണ്ട് പറഞ്ഞിട്ട് കാര്യയില്ലല്ലോ ഇപ്പൊ നല്ല മഴ തൊക്കെ ആയോണ്ട കടലക്ക് ചിലപ്പോ പോവാൻ കഴിയാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാവല്ലോ അങ്ങനെക്കെ ആകുമ്പോലെ ഇന്ന് അങ്ങനെക്ക ആണെങ്കില് ഓല് പോവൂല.
മാത്രല്ല നല്ല വിലയു ആയി ഇപ്പോ
ആ മീൻ ആ മീന്റെ ഒരു ആറഞ്ചാറ് മാസം ഒരു നല്ല മീന്റെ ഇതൊക്കെ നല്ല പൈസ ഉണ്ടാവും പിന്നെ കുറച്ചണ്ട് കഴിയുമ്പോ ഒല്ക്ക് ആ മായൻന്റെ സീസണും നല്ലതൊക്കെ ആകുമ്പോൾ കാ കടലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ ഒല്ക് ഇതുണ്ടാവില്ല. അതനുസരിച്ച് ഒല്ക്ക് ആ ടൈമ് മീനുള്ള ടൈമിൽ വെയിലറക്കുന്ന ടൈമിലൊക്കെ നല്ല മീൻ കി ട്ടും ഉം
നമ്മുടെ ഇവിടെ മീൻ ഉണ്ട്ന്ന് വെച് ന്നെഉണ്ട് ഇല്ലയന്ന് വെച്ച ഇല്ല അങ്ങനെരവസ്ഥ ആ
അപ്പൊ ഫ്രഷയിട്ടുള്ളൊന്നും കിട്ടൂലല്ലേ?
ഫ്രഷായിട്ടുള്ള കിട്ട അല്ലെങ്കിൽ നമ്മള് ഇങ്ങനെ പിടിക്കുന്ന സ്ഥലത്തൊക്കെ ഇല്ലയോ അവിടൊക്കെ പോയി പൈസ പറഞ്ഞ് വാങ്ങിക്കണം എന്ന വച്ചാ വില പേശി വാങ്ങിക്കൂലേ
ആ ആഹ് ആഹ് ഈ കൊട്ടയില് കൊടേലയ് നിറച്ചും അങ്ങനെയൊക്കെല്ലേ ആ ആഹ അങ്ങനെ ഇമ്മൻ ഇമ്മന്റെ അവിടെ കണ്ട് അവിടെ ഇമ്മന്റെ അവിടെ എന്താ പറയാ പോയ വക്കൊക്കാണ് പോയയും കടയിലൊക്കെ ഉള്ള എരിയ ഇങ്ങോട്ട് ഇപ്പ അങ്ങോട്ട് പോയണ്ട് ഞങ്ങ അങ്ങോട്ട് പോകുമ്പോളൊക്കെ അവിടെ പോയാണ്ട് വാങ്ങലൊക്കെ ഉണ്ട്.
ഉം
അപ്പൊ കൊറഞ്ഞതിലൊക്കെ കിട്ടും.
ഉം പക്ഷെ ഇവിടന്ന് അവക്ക് എത്താൻ മണിയാണ് അങ്ങള് കൊറച്ച ദൂരെയാണ്.
അപ്പൊ പോകുമ്പോളേ പറ്റുള്ളൂട്ടോ അയിനായിട്ടൊക്കെ ഒന്ന് ചില ആ ഇപ്പൊ ചെലപ്പൊക്കെ അയിനറ്റൊക്കെ പോവു അപ്പൊ അങ്ങനെ വാങ്ങലൊക്കെ ഉണ്ട് അപ്പൊ കൊറ ആയിട്ട് വാങ്ങീട്ട് ഓല് തോന മീനൊക്കെണ്ടെങ്കില് എളാമ അങ്ങനെ കൊണ്ടുവന്നെരോക്കെ ചെയ്യലിണ്ട്
ഉ ഇപ്പന്നെ വിളിച്ചണ്ട് അങ്ങോട്ട് പോയണ്ട് നമ്മുടെ ഇവിടെക്കെ ഭയങ്കര വിലയ മീൻ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലയോ പക്ഷെ നേരത്തൊക്കെ ന ആ നേരത്തെയക്കെ നമുക്ക്
ഇപ്പ നല്ല വിലല്ലേ
ആന്ന് അങ്ങനെയുള്ള പ്രദേശം നമ്മളിപ്പോ മീൻ അങ്ങനൊക്കെ പ്രദേശത്ത് അടുത്തല്ലല്ലോ അപ്പൊപിന്നെ നമുക്ക് കുറവായിരിക്കും അവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടും നമുക്ക് അത്രയും ഉണ്ടാവത്തില്ല മാത്രല്ല നേരത്തെക്കെ നൂറ രൂപയ്ക്കെ മീൻ മേടിച്ച എന്തേലും കാണും ഇപ്പപ്പോ നൂറുരൂപ യ്ക്ക് മീൻ മേടിച്ച ഒന്നുല്ല മുന്നൂറു രൂപ ങ്കിലും മിനിമം വേണം ഉം
ആ ഇപ്പൊ ഇപ്പൊ അതല്ല മീൻ എങ്ങനെ പറഞ്ഞാലും കിട്ടും ചെയ്യും ഏത് വില ആയാലും കി ട്ടും ഇപ്പൊ വാട്സപ്പല്ലെ
അതെ അതെ
അങ്ങനെ ഇപ്പൊ നമ്മുക്ക് എന്താ വേണ്ടെ ഓല് പറയും ഇതൊക്കെ ഉണ്ട് പറഞ്ഞാല് നമ്മള് ഏ എന്തനി ഇപ്പോ നമ്മുക്ക് വേണ്ടത് പറഞ്ഞാൽ മതി ഓല് അതില് പാക്ക് ചെയ്തടുത്തക്കും ഇങ്ങട് നമ്മള അടുത്തെത്തുമ്പോൾ നമുക്ക് തരും ഉ അന്നൊക്കെ പിന്നെ ഇവിടെ എത്തിയാലല്ലേ ഞമ്മക്ക് കിട്ടുക ഇപ്പം ഞമ്മക്ക് അവിടുന്ന്ന്നെ ഓല് ചോയ്ച്ചു എന്താ വേണ്ടിയന്ന് അപ്പ നമക്ക് ഇഷ്-
അപ്പൊ നമ്മക്ക് ഇഷ്ടള്ള പറഞ്ഞാല് ഇവിടെ അവിടുന്നെ വാങ്ങിയണ്ട് കൊണ്ടുവരും. അത മം.
ഒക്കെ പുതിയ ഇതായിലേ വാട്സപ്പ് ഒക്കെ ആയിട്ടും ആഹ
കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒരുപാട് വന്നതൊണ്ട് എല്ലാം പെട്ടെന്ന നേരത്തൊക്കെ മീൻ കി ട്ടാൻ ചന്തയിലൊക്കെ പോയി വാങ്ങിക്കണം ക്യൂ ആൾ നിന്ന് നിന്ന്. ഇപ്പ അങ്ങനൊന്നുല്ല പറഞ്ഞാല് മീൻ ഇവടെ വി എന്നാല നമ്മക്ക് ചെലപ്പോ എല്ലാരും വാങ്ങി വാങ്ങി കഴിഞ്ഞ് ഇവിടെത്തുമ്പതിന് മീന് ണ്ടാവൂല മം... ഇപ്പോതല്ല നമക്ക് വേണ്ടത് വാട്സാപ്പിൽ പറഞ്ഞാൽ മതി അപ്പൊ വ കൊണ്ട തരും
ആഹ് ആഹ് ആഹ് ആ ടൈം ആവുമ്പെത്തും ആഹ
അതാ പറഞ്ഞെ കാലം മാറിപ്പോയി ഉം മുന്നേ നമ് നമ്മൾടെ ഒന്നും കാലോന്നല്ല ഇപ്പം മാറി മാറി ഇനിയിപ്പ വീട്ടി ചോറ് വരെ ഉണ്ടാക്കൊണ്ടിരുന്ന കാലം വരും
ആഹ അതന്നെ ഇപ്പ ഇപ്പൊ എന്ത് എന്ത് വിൽ പറഞ്ഞാലും കിട്ടണ്ടല്ലോ
അത അതാവേ ചോറ് വീട്ടി വെക്ക ണ്ട എല്ലാം വീട്ടിൽ കൊണ്ടതരും പറഞ്ഞ എന്തോ ഇനിയോന്നും വെക്കേണ്ട വെറുതൊയിരുന്നതിന്ന്
ആഹ ഇപ്പല്ല എല്ലാതും ഡ്രൈ ആയി ാണ്ട് ഇങ്ങനെ ഒണിക്കാണ്ടാണല്ലോ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയാലൊക്കെ പിന്നെ ഇപ്പം ചൂടു വെള്ളത്തിലിട്ടാൽ ആവും ചെയ്യും നമ്ക്ക് അല്ല അല്ലാതെയും തിന്ന പലേതും അങ്ങനെ വന്നണല്ലോ പച്ചക്കറിയും ഒക്കെ പാക്കറ്റായി
ഉം ഉം അതെ
ഇപ്പൊ പിന്നെ അത് ഉപ്പേരികൾക്ക് ള്ളതൊക്കെ എരിഞ്ഞാണ്ട് പാക്കറ്റ ആയിട്ട് വരിനത് ഒന്നും പ കൊ എല്ലതും ഇണ്ട് വിപണിയില്
എല്ലാം ഉണ്ട് പണ്ടാരോ പറയുന്നൊട്ട് അപ്പനും അമ്മയും വരെ കിട്ടുവന്ന് പറയും
ആഹ അതാണ് ഇപ്പ എല്ലാരും കിട്ടും
അതെ എല്ലാരും കിട്ടും പൈസ അങ്ങോട് കൊടുത്താതി എല്ലാരേം കിട്ടും പിന്നെന്താ
ഉം
ഇനി ജോലികളൊക്കെ കഴിഞ്ഞിനി റെസ്റ്റ് എടുക്കാൻ പോവല്ലേ ആ എന്നാൽ ശരി ഓ ആ ശരി ശരി ഓക്കേ എങ്കി പോയ്‌ കുളിക്ക് ശരി